നമസ്കാരം എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം
ഉം
എന്താ പരിപാടി
രാവിലല്ലേ ചായിം കടിയൊക്കെ ഇണ്ടാക്ക്ണെ തെരകിലാ
ചായിം കടിയൊക്കായോ?
ആയോണ്ട്ക്ക്ണ്ട്
എന്താ ചോറ്ക്ക് ഇവടിം ആയോണ്ട്ക്ക്ണൊള്ളൂ
ഉം ചായക്കോട്ടട
ഏഹ് ഇവടിം ഓട്ടടെന്നെ
ഉം
എന്നും ഓട്ടടേണോണ്ടാക്കല്
എന്നുല്ല വേറെ വേറെ മാറ്റി മാറ്റി ഇണ്ടാക്കും
ഉം
ഉം ഉം ഓട്ടടെക്കന്താ കറി
കറി ഉർളകിഴങ്ങ് കറി ഉർളകിഴങ്ങോണ്ട് അല്ല ഉർളക്കിഴ ങ്ങോണ്ടൊര് തേങ്ങരച്ചാണ്ട്
ഉം
ഇള്ളൊരു കറി
ഉം
എന്താ അവടെ കറി
ഇവടെ കടലക്കറി
ഉം ഏത് കടലെ
ഏഹ്
ഏത് കടലെ വെള്ള കടലെ
ഉം ആ കാ ചുവപ്പ് കടലല്ലേ ക്കാപ്
ആഹ് ആഹ് ആഹ് പുട്ട്ക്കൊക്കെണ്ടാക്ക്ണെ
ഉം ഉം ഉം
എങ്ങനെ ഇണ്ടാക്കല് തേങ്ങര്ച്ചെക്കാ
എല്ലാ അത് തേങ്ങര്ക്കാതെന്നെ
ഉം
ഉം
എങ്ങനെ ഇണ്ടാക്കല്
എങ്ങനെ ഇണ്ടാക്കലോയ്ച്ചാല് ഇൻക്ക് കറക്റ്ററിയില്ല ഉം എന്താ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടാട്ടങ്ങനെ പൊടികളൊക്കെ ഇട്ടാട്ട് അങ്ങനെ വെക്കും ന്നട്ട് വറവ്ടും അത്രെന്നെ
ഉം വേറാരാ വീട്ട്ല്ള്ളത്
വീട്ട്ല് ഇമ്മണ്ട് ഇപ്പണ്ട്
അപ്പം ഇമ്മ ഇണ്ടാക്കാ മതില്ലേ കറി
ആഹ്
ഉം
പിന്നെന്ത
എത്ര മക്കളാ
ഇൻക്കൊരാള്
ആഹ് എത്രായി മദർസിലെന്നും പോവലൊടങ്ങില്ലേ ആഹ്
എട്ട് മാസായിട്ടൊള്ളൂ
മദർസ് പോണല്ലൊന്നും ഇണ്ടാവൂലല്ലേ
എ ഏ അതൊന്നുല്ല അവിടെണ്ടോ
ആഹ് ഇവിടെ മദർസില് ഒരാള് മദർസ് കഴിഞ്ഞ് മറ്റോള് മദർസ് നാക്കാനായില്ല അട്ത്ത പ്രാശ്യം
ഏഹ്
മതർസിലാക്കാനവെള്ളൂ. പ്പ നൈസറീ പോവ്ണ്ട്.
വെൽതെത്രേലാ.?
വൽത് പ്ലസ്റ്റു കഴിഞ്ഞു.
ഉം, മാർക്കൊക്കെ ണ്ടോ.?
ആഹ് മാർക്ക് കെർച്ചൊക്കെണ്ട്. എമ്പത്തഞ്ച് ശെതമാനം.
ഉം, നി എന്താ, നെക്സ്റ്റ് പ്ലാന്.
നെക്സ്റ്റ് പ്ലാന് ന്നർഞാല് ഓന്. ഏവിയേഷെനാണ് താൽപര്യം പറിണത്. ഡിഗ്രിം, ഡിഗ്രിയെന്നും നോക്കീട്ടില്ല. ഡഗ്രി ഡിസ്റ്റൻസായി പഠിച്ചാൽ മതി.
ഉം, അപ്ലൈ ചെയ്തോ.?
അപ്ലേ ചെയ്തില്ല. സൈറ്റിൽ ഓരോന്ന് ങ്ങനെ നോക്ക്ണ്ട്. പ്പ എല്ലേട്ത്ത്ണ്ട് ർഞ്. ന്ന് അയിന്റെ ഏവിയേഷെൻ്റെതാ.
അത് എവിടെ, വടെ അട്ത്തേടെള്ളത്.
അട്ത്തൊര് പഠിപ്പിക്ക്ണ്ട്. കോഴിക്കോടൊക്കെ ണ്ട് പഠിപ്പിക്ക്ണ് തോന്ന്ണ്ട്. അതെന്ന് പ്പോ. ഓല് പറയുന്നു ജോലി സാധ്യത ഉണ്ടാവു ന്നെക്കെ. പിന്നെ ഞമ്മളെന്നെ ജോലിയൊക്കെ കണ്ടെ തോന്നുന്നു ണ്ട്. പഠനം കഴിഞ്ഞിട്ട്. ഓലെ ക്കീന്ന് ജോലി. ണ്ടാവാൻ സാധ്യത കുറവാണ്. കുട്ട്യള് കുറെ ണ്ടാവല്ലോ. അതായിരിക്കും, എന്താ അറില. കൊട്ക്കേ. നല്ലതീന്ന് പോയി. കമ്പനീന്ന് പോയി. കമ്പനി വയി കൊടുത്ത ന്നെ അങ്ങനെറ്റെ പഠിക്ക്ണത് പറയ്ണ്ട്.
ഓഹ് ഏഹ് ങ്ങള് എവിടെ പഠി ക്കാനാ താല്പര്യം. അടുത്തോ ദൂരെ.
ഓനവടെ പെർത്ത് പോയി പടിക്കെണെന്നാ പറീണെ.
ഉം ഉം
ആഹ് കിട്ടീട്ടില്ല. അപ്പെ കൊട്ത്ത് കിട്ടിട്ട് വേണം. അതാ നല്ലെ.. പൈസിം വാണം. എല്ലാ ജോലിക്കും അങ്ങനെന്നല്ലോ. ജോലിക്കും പഠനത്തിനും ഒക്കെ നല്ല.
പഠനത്തിനും ജോലികെക്കെ നല്ല പൈസെ.
ഉം നല്ല ലക്ഷങ്ങള് എല്ലാ തിനും വാണം. പഠനത്തിനു വാണം, ജോലിക്കും വാണം, ലക്ഷങ്ങള് കെട്ടി ക്കാ.
ഉം.
എല്ലാ മേഖലയിലും പൊതു മേഖലായിട്ട്ള്ള എല്ലാ മേഖലയിലും അങ്ങനെന്നെല്ലെ. അത് ഒരു വര് പൈസ കൊടുത്താണ്ട് കെറും എല്ലത്തിലും. പിന്നെ അങ്ങനാണ്ട് പിന്നെ എല്ലാരും ഒര് കൊടുക്കേണ്ടിയ ഒരു നിർബന്ധത അവസ്ഥ യെല്ലെ വരുന്നെ.
ആഹ്, അതെ.
പൈസള്ളേര് വെആണ്ട് കൊടുക്കും. ഇപ്പ എല്ലാരുല്ലാ അങ്ങനെ പ്പ. ആഹ് പ്ലസ് ടു വരെ ഗവൺമെന്റില് പഠിക്കാൻ കഴിയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. വെറുതെ പ്ലസ് റ്റുവരെ നമ്മള് പൈസടുത്ത് പഠിച്ചില്ലെങ്കില് അഉം. പിന്നെ ഏതാലും പൈസട്ത്ത് പടിക്കെണം. മാർക്ക് ണ്ടായാലും ഇല്ലെങ്കിലൊക്കെ.
ഉം ഉം
പുറത്തന്ന് ചെറിയ കുട്ടികളെ കണ്ടില്ലേ. അവിടെ എല്ലാ മറ്റേ പ്രൈവറ്റ് സ്കൂൾലൊക്കെ കൊണ്ടോയി ചേർത്തി പൈസ കൊടുത്തൊക്കെ പഠിപ്പൊക്കെ വെറുതെനെ. വെറുതെനല്ലാ പണം ഉള്ളോൽക്ക് തര്ക്കെടില്ലാ പൈസല്ലാത്തോൽക്ക് ഇപ്പോ അതൊക്കൊരു ബു ദ്ധിമുട്ടന്നേണ്.
ഉം.
പ്ലസ്റ്റ് ടു വരെ ഗവൺ ഗവൺമെന്റ്ലൊക്കെ കിട്ടി പഠ്
എടുത്ത് ചേർത്തുമ്പേ സ്കൂളിലൊക്കെ ചേർത്തും.
ആഹ്. ഇല്ല ല്ല്യാ. ഞങ്ങളെ ഇവട്ന്നൊക്കെള്ള കുട്ടിയേള് അടുത്തുള്ള സ്കൂളിലൊന്നും പോവാതെ ദൂരള്ള സ് കൂൾക്ക് രാവിലെ ഏഴ് മണി ആകുമ്പം ബസ്സ് വരും. ഏയരാവുമ്പോ ബസ്സ് വരും അയിനൊക്കെ
മീഡിയോ അങ്ങനെ നല്ല സ്കൂളുകളൊക്ക തേടി പോവും ഉം.
ഇപ്പയ്ന് നല്ല സ്കൂ നമ്മളെ സാദാ ഗവൺമെന്റിലെന്നെ ഇണ്ടല്ലോ ഇംഗ്ലീഷ് മീഡിയം.
ആഹ് അത്ണ്ട് പിന്നെ അത് പണ്ടേ ഒരു ആഹ് ഗവൺമെന്റ് ഒര്തില്ല്യാന്ന്ള്ളെ ഇതിലാണ്. ഇപ്പം നല്ല പുരോഗതി ഇണ്ടല്ലോ.
ഉം ഗവൺമെന്റ് സ്കൂളിലെന്നെ എല്ലാതൂണ്ട്. പിന്നെ പഠനത്തിനെന്നെ ചെറിയ മക്കളാകുമ്പം ഏതാലും ഞമ്മള് ഓലപ്പം ഇരുന്ന്. ഓലെ നല്ലോ ഞമ്മള് ശ്രദ്ധിക്കേണ്ടിവരും. എന്നെങ്കിലേ ഓല് പഠിക്കോള്ളു ഓല് ഇപ്പ കളിക്ക്ണൊര് പ്രായാണല്ലോ.
ഉം.
മറ്റോട്ത്ത് കളിക്കാന് എന്നൊന്നും ഉണ്ടാവൂലാ കൊറേ ബുക്കും അതില് കൊറെ പഠനത്തിനുള്ളതും ഇണ്ടാവും അങ്ങനെ ഇഷ്ടംപോലെ പഠിക്കാൻ പഠിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവൂല.
ഉം ആഹ് എല്ലത്തിനും മാണം ഇപ്പം ജോലി കിട്ടണങ്കിലും ലക്ഷങ്ങള് കെട്ടി വെക്കണല്ലോ. ജോലിയൊക്കെ കിട്ടണെങ്കി നല്ല നല്ല പഠിക്ക്ണ ആൾക്കാരായാലും നല്ല മാർക്ക് ണ്ടായാലും ജോലി കിട്ടണെങ്കില്
പൈസ്
അല്ലെങ്കി പിന്നെ പി എസ് സി എഴുതി കിട്ടണം.
ആ
അതില്ലാഞ്ഞാ പിന്നേ നല്ലെ പണം വാരി എറി യണം നല്ലോം കൊട്ത്ത്
അത് എന്താ ഏവിയേഷന് ഇത്ര ഏഹ് ഒരു വർഷോ രണ്ട് വർഷോ കോഴ്സ്?
ഏവിയേഷന് ഒരു വർഷാ ഓല് പഠനം പറ്ഞ്ഞെ.
ഉം.
പഠനായിട്ട് ഇണ്ടാവും ഇപ്പൊ അയ്ന് കൊറെ. ഹെൽത്തിന്റെതും പിന്നെ നീന്ത്ണതും അങ്ങനത്തെ ഓരോ ഇതില് ആന്ന് തോന്ന്ണ്ട് ഒക്കെ.
ഉം.
പഠനായിട്ടും ഇണ്ടാവും. എന്തായാലും ഓലൊരു വർഷാണ് പഠനത്തില് പറഞ്ഞത്.
ഉം
കഴിഞ്ഞാല്
ജോലിക്ക്
പോവലാ അങ്ങനെ പറയുന്നു
ഉം
രണ്ട് വർഷത്തെ
ഉം
പഠനംന്ന് പറഞ്ഞു
ഉം
ഒരു വർഷം പഠിക്കണെങ്കിൽ നല്ല സംഖ്യയാവും
ഉം
ഇപ്പൊ മക്കളെ പഠിപ്പിക്കാണെങ്കിലും കൊള്ളും എല്ലാത്തിനും വേണല്ലോ ഇപ്പൊ പൈസ നല്ലോം വേണം അങ്ങനത്തെൊരു പണ്ടത്തൊന്നും മാതിരി കൊറച്ച് പൈസ ഇണ്ടായലെന്ന ഇപ്പ ജീവിക്കാൻ കഴിയൊള്ളൂ ആഹ്
തീർച്ചയായും ഉം
എല്ലാ എല്ലത്തിനും വില കൂടിയല്ലോ സാധനങ്ങൾക്ക് വില കൂടി എല്ലാ സാരിയും സാധനം പച്ച എല്ലത്തിനും കൂടിയല്ലോ സാധ എല്ലാ സാധനത്തിനും കൂടി
ഉം എല്ലാത്തിനും കൂടാണ്ട്ക്ക
ആണോ നമ്മൾ ഇപ്പൊ ബുദ്ധിമുട്ടേനി
പോല അല്ലല്ലോ ജീവിതം ഭക്ഷണായാലും വസ്ത്രായാലും പാർപ്പിടായാലും ഒക്കെ നല്ല നല്ലതല്ലെ
ഇനി ഇപ്പൊ നമ്മള് ഇത്‌ വന്നിട്ടായിരിക്കും അധികം ഇൻറർനെറ്റിറെ ഉപയോഗെ എല്ലത്തിലും ഇപ്പൊ അയില് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ നമ്മള് ഒരാള് ചെയ്യ്ണ കാണുമ്പോ നമ്മളും ചെയ്തു പോവവാണല്ലോ ചെയ്യാഞ്ഞാ നമ്മുക്കൊരു മോശാണ് നമ്മള് ചെയ്യാത്ത അങ്ങനെയാണ് കല്യാണത്തിനൊക്കെ ഇപ്പ എന്താ ആർഭാടങ്ങളും ഭയങ്കരം കൂടുതലല്ലെ ഇപ്പം
ആഹ
കല്യാണത്തിനൊക്കെ പൈസ ഇള്ള ആൾക്കാര് കുഴപ്പില്ല പൈസ ഇല്ലാത്തോല് കടം വാങ്ങിങ്ങാണ്ടും ചെയ്യും ഇതൊ കല്യാണത്തിനൊക്കെ മുട്ടായി കൊടുക്കലും കല്യാണ പരിപാടി ഒക്കെ
ഉം
പണം ഇള്ളോല് ഇപ്പ അത് ആ പണത്തിലണ്ട് പോവും പക്ഷെ പണ ഇല്ലാത്തോല് ഇത് ആഹ
പിന്നെ
ഞമ്മള് കടം വാങ്ങിയാണ്ട് പിന്നെ കടം വീട്ടാലോ കല്യാണം കഴിഞ്ഞാ പിന്നെ അയിന്റെ നീലാവൂല പിന്നെ സോല് മാറിലെ പിന്നെ ആ കല്യാണം കഴിച്ച കടം വീട്ട്ണ തെരക്കിലായിരിക്കും
ഉം
ഒരാള് ചെയ്ത ചെയ്യാഞ്ഞാ ഒര് കല്യാണത്തിന് ഒരാള് ചേർത്തണ്ട് കൊടുക്കാഞ്ഞാ ആഹ് ഒരു മോശം കരയോല് ഇല്ലാത്തോലായി ഓല് നോക്കാ അങ്ങനെയൊക്കെയാണല്ലൊപ്പ പൊതുവേ കുട്ടിയള സംസാരം
അതെ